ഹലോ
ഹലോ ഓഹ് കേക്ക്ണ് ണ്ട്. എന്താ നല്ല വർത്താനം സുഖായിട്ട് പോകണ് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞോ.
ആഹ് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞു നോമ്പു തുറ കഴിഞ്ഞു.
ആഹ് ആഹ് നോമ്പോ തീനിയോ ഏഹ് എല്ലാരും നോക്കുവോ.
എനിക്കുണ്ടായിരുന്നല്ലേ എനിക്ക് എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഉമ്മക്കും ഉപ്പക്കും ഉണ്ടായിരുന്നു.
അങ്ങെ മുഹറ എല്ലാം നോമ്പ് നോക്കോ
ഉമ്മ നോക്കും ഉപ്പ ഇടക്ക് നോക്കേള്ളൂ ഞാന് കിട്ടുന്നതൊക്കെ നോക്കും ഞാന് ഏഹ് ഒമ്പതും പത്തുംമാണ് മെയിനായിട്ട്
ആഹ് ഞങ്ങള് അങ്ങനെ ഇവിടെ അതി ഒമ്പതും പത്തും നോക്കും അല്ലാത്ത ഒക്ക പോവാൻ കഴിയൂല നമ്മ പോവാൻ ഇതൊക്കെ പിന്നെ ലാസ്റ്റ് അങ്ങന ഓരോന്ന് കൊടുക്കലുള്ളൂ
ഉമ്മ കുറച്ച് ആഹ് ഭയങ്കര എന്തറിയാ ദീനുമായിട്ട് അടുത്ത് നിക്കുന്ന ആളാ ഇമ്മ എല്ലാം നോക്കും
ആഹ്
അങ്ങനെ ആഹ് എന്താ ഫുഡ് ച ഫുഡൊക്കെ ആയോ
ഓഹ് രാത്രിക്കല്ലേ ഫുഡൊക്കെ ചൂടോട്ക്ക വാണം അതൊക്കെ ചോ ചോറൊക്കെ ഇണ്ടാക്കി ഇനിയിപ്പോ വല്ല ഒരു ഒമ്പത് മണിയാവും കുട്ടിയൊള് മദ്രസ് വിട്ട് വരുമ്പം എട്ടേ മുക്കാലും ഒമ്പണിയാവും ഉമ്മീംപ്പയും ഓലും ഓൽ ചോറ്ന്നാനാവുമ്പോത്തിന് ഒമ്പത് മണിയാവും ഞാൻ ചെറിയ രണ്ട് കുട്ടിയോക്ക് കൊടുക്കും ഇപ്പം
അതെ
ഉം എന്താണ് നോമ്പർക്കുമ്പോ ഇണ്ടാക്ക എന്നിട്ട്
ഇന്ന് നോമ്പർക്കാൻ ഇന്ന് ഉമ്മാക്ക് പിന്നെ അങ്ങനെ ഒന്നും വേണ്ട ഉമ്മാക്കും പ്പാക് ഞാൻ നോമ്പ്എടുക്കുന്നുണ്ടെങ്കിലാണ് എന്തെങ്കിലോക്കെ ക കട്ടിക്ക് വേണ്ടുള്ളൂ നമ്മുക്കൊക്കെയാണല്ലോ അതെ ആ ഉമ്മാക്ക് ഞാന് നോമ്പില്ലാത്തത് കൊണ്ട് ബ്രെഡിന്റെ ഏഹ് സാൻവിച് ഉണ്ടാക്കി കൊടുക്കും ഉമ്മാക്ക് അത് ഭയങ്കര ഇഷ്ടവാ ഞാൻ ഉണ്ടാക്കും അത് ഗൾഫില് ഞാൻ ഉള്ളായിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുവായിരുന്നു അതായത് ബ്രെഡ് നമ്മള് എല്ലാരും ചെയ്യുന്നതായിരിക്കും ഞാൻ യൂട്യൂബ്ന്ന് കിട്ടിയതാ ബ്രെഡ് രണ്ടായി മുറിക്കും രണ്ടായി മുറിച്ചിട്ട് നെയ്യിൽ നമ്മളത് ഇതാക്കി എടുക്കും അത് മാറ്റി വെക്കും മാറ്റി വെച്ചിട്ട് ആഹ് ഇഞ് വെള്ളരില്ലേ കക്കരി കക്കരിക്ക ആ ഏഹ് പല സ്ഥലത്തും പലതാണല്ലോ പറയണത് അതാ ഞാൻ രണ്ടുപേരും പറഞ്ഞു അപ്പൊ കക്കരി ഉം കക്കരിക്ക കാരറ്റ് പിന്നെ ഏഹ് ചിക്കൻ ചിക്കൻ
ആഹ്
ഞാന് ഉം ചെറിയ നമ്മുടെ എല്ലില്ലാത്ത ചെറിയ ചെറുതായിട്ട് കട്ട്യ്തെടുക്കും വൃത്തിയാക്കി എടുത്തിട്ട് മഞ്ഞപ്പൊടിയും കുരുമുളകും ഇട്ടിട്ട് ജസ്റ്റ് വേവിക്കും അത് ഏഹ് മിക്സിൽ ഇട്ടടിച്ച് മാറ്റി വെക്കും ഈ ഈ മുറിച്ച് വെച്ച ചിരിക്കുന്ന ചെറുതായിട്ട് മുറച്ച് വെച്ചിരിക്കുന്ന ഏഹ് പച്ചക്കറിയിലോട്ട് ഇടും ഇട്ടയ്ന് ശേഷം മയോണീസ് ഉണ്ടാക്കും
അതല്ലേ യൂട്യൂബ്ന്ന് കിട്ടിയതാണല്ലേ
ആഹ് അത് യൂട്യൂബ് മോഡല് ഗൾഫല്ലേ ആഹ് അപ്പൊ ഇപ്പോഴ അന്നിട്ട് മയണീസ് മയണീസ് എടുക്കും ക്കും ന്നട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് എല്ലാം കൂടെ
ഫുഡ്‌ ഫുഡ് ഉണ്ടാക്കോ നല്ലോം
ഉണ്ടാക്കും നല്ലതാണോന്ന് കഴിചോക്കിയാൽ അറിയാ നല്ല രീതിക്ക് ഫുഡ് ഉണ്ടാക്കും എന്നും എന്റെ എന്റെ ഒരു സംതൃപ്തിക്ക് ഞാൻ ഉണ്ടാക്കും എനിക്ക് നാടൻ ഫുഡ്‌കള്ളാണ് ഇഷ്ടം
ആഹ് നാടൻ
നാടൻ ഫുഡ് വെച്ച നാടൻ ഫുഡ് ഈ വറവല് വറവൽ തോരൻ
ആഹ്
വറവല് മെഴുക്കു വെരട്ടി ഏഹ് തൈരില്ലേ തൈര് കറി ആ മീൻ പൊരിച്ചത്. ചമ്മന്തി, കപ്പ, തലക്കറി.
കപ്പൊക്കെ എവിടെ കിട്ടുവോ
കപ്പക്ക അവിടെ ഗൾഫിൽ ആയിരുന്ന സമയത്ത് കിട്ടും അത് ഫ്രോസണ കിട്ടുന്നേ തണുത്ത പിന്നെ നാട്ടന്നാരങ്കിലുംക്കെ വരമ്പും കൊടുത്തു വിടും പിന്നെ ചക്കയൊക്കെ ഭയങ്കര ഇഷ്ട ചക്കയൊക്കെ വല്ലാതെ നമ്മള് ഭയങ്കര ഇതായിട്ട ആവും നമുക്ക് അവിടെ ചെക് ഞങ്ങളെ വീട്ടിലില്ല ഞങ്ങളെ കുടുംബ വീട്ടിലുണ്ട്. ഞങ്ങളെ വീട് ഏ ഈ മതിൽക്കെട്ടിനൊക്കെ ഉള്ളിലയണ്ട് അതിനുള്ളിൽന്ന ഒന്നും നമുക്ക് ആക്കാൻ പറ്റത്തില്ല.
ഉം
അപ്പൊ കുടുംബ വീട്ടിലൊക്കെ നല്ല പുരയിടങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്. അവിടെ ഉണ്ട്.
ഉ ആഹ്
അപ്പൊ അവിടെന്ന് എടുത്തിട്ട് വരും അവിടെ ഒത്തിരി ചക്കുണ്ട് അപ്പം. ഞങ്ങളപ്പോ ഒരിടത്ത് വന്നാണ് ഞങ്ങളെ പൊരിയടുത്തു നിന്നാണ്അടുത്തുള്ള ആൾക്കാരെ എല്ലാരും ചക്കൊക്കെ എടുത്തൊണ്ട് പോകന്ന് തന്നെ.
തന്നെ
ആ നിങ്ങളൊ അവിടെ എന്തൊക്കെയാ ഉള്ളത്.
ഇവിടെ ഇവിടെ ച ഉ ചക്ക ഉണ്ടേ ചക്ക ഞൻക്ക്തുവരെ ചക്ക കൂട്ടാന് ചക്ക പഴുപ്പിച്ചത് അങ്ങനെ തന്നെയ എനിക്കിഷ്ടം ഷ്ടം ചെക്ക പോത്തത് അവിടത്തെ ഉമ്ക്കും എല്ലാവർക്കും ഇഷ്ടം കൂട്ടാന്.
കൂട്ടാനാണല്ലേ എനിക്കിഷ്ടം. ച ചക്ക കൂട്ടൻ ചക്ക കൂട്ടാൻന്ന് വെച്ചാൽ ചക്കയില്. നമ്മള് മഞ്ഞപ്പൊടിയും തേങ്ങയും ജീരകവും കൂടി ഇട്ടിട്ട് അടിക്കും എന്നിട്ട് അത് മിക്സ് ആക്കി ആ അതിലൂവിടെ ഞങ്ങൾക്ക് പുളികറിന്ന് പറയും പുളി വെച്ചിട്ടുള്ള ഒരു കറിയാ എനിക്കത് ഇഷ്ടമല്ല എനിക്കത് വെക്കാനും അറിയില്ല. എനിക്ക് മീൻ കറിയ ഇഷ്ടം.
ചക്കക്ക് നല്ല രസലം മിൻ ഈ പച്ച മത്തിയൊക്കെ മുള് ഇട
അതെ മത്തിമുളകിട്ടത് ചൂര പറയാ നിങ്ങളവിടെ ചൂരുണ്ട് ചൂരന്ന് പറഞ്ഞ മീൻ ചൂര മീൻ അ വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുന്ന എല്ലായിടത്തും. ഉണ്ടാവും ചൂണ ചൂണന്ന് പറയണ വലിയ മീൻ ഉണ്ടല്ലോ
അത് വല്യ മീനയിക്കോറ അങ്ങനെയല്ലാം പറയാ
അതൊക്കെയ ഉള്ള ആക്കൂറ അഐക്കൂർ താണ് എനിക്ക്യക്കൂർന്നെ അറിയുള്ളൂ
ആയക്കോറ, സൂത, മത്തി, അയില, മാന്തള്, ബത്തല്, അതൊക്കെവിടല്ലേ ആസു സൂടല്ല എവിടെ സൂദാന്ന്റിയ
അതായിരിക്കും ഈ ചൂരന്ന് പറയുന്ന ഇവിടെ
ആഹ് അതാണ് അവന്ന അവിത്ത ചൂര
അതെ ആയിരിക്കാം.
ഉ
അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം നിങ്ങള അവിടെ എന്താണ് സ്പെഷ്യല്.
എ ഉണ്ടാക്കല ഇവിടെ പരിപാടികൾൊക്കെ ഉണ്ടാവുമ്പോം. ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി, കോഴിക്കൊണ്ടാട്ടം, അങ്ങനെയൊക്കെ ഐറ്റംസ്.
അവിടെ അവിടെ വ ക്കുന്ന ചിക്കൻ ബിരിയാണി ഇടെ എങ്ങനെയാണ് റെസിപ്പി ഒന്ന് പറഞ്ഞഞ് തരാവോ എനിക്കൊന്ന്. ശ്രമിക്കാൻ
ആഹ് ഹസ്ബൻറ്റ് പണ്ടാരിയാണ്
ഏ ഹ്ഹ്
ഹസ്ബൻഡ്ണ്ടാക്കും ഞാന ഉണ്ടാക്കും റെസിപ്പിയണ സാധാ റെസപ്പി തന്നെ വേറെ ഒന്നുംല്ല
എങ്ങനെയാണ്
നമ്മ സാധ നമ്മൾ പൊരിച്ച് ങ്ങാണ്ട ല്ലാണ്ട് കോഴി പൊരിക്കുക
അല്ല പൊരിക്കാതെ അല്ലാതെ ദമ്മില്ലേ അല്ല നോർമൽ
ആഹ് നോർമൽ സാധാ മസാല അത് ഉള്ളിംതക്കാളിയ ഒക്കെ വാട്ടുക ഉള്ളീം തക്കാളിയൊക്കെ വാട്ടും ഉള്ളി തക്കാളിയ വൈക്കുന്ന ചതവുകളൊക്കെ ഇട്ട് മസാലപ്പൊടികളെല്ലാം ഇടുക അന്നിട്ട് പച്ചക്ക് അതിന് എത്ര എത്ര ഉള്ളിയാണ് എത്ര കോയ്ക്ക അനുസരിച്ച് നമ്മൾ ഉള്ളിരിക്കത്
ഒരു കിലോ ആണെങ്കില് ഒരു നോർമല് രണ്ട മൂന്ന് പേർക്ക്
രണ്ട് മൂന്ന് പേർക്കണെങ്കില് ഒരു അഞ്ച് ഉള്ളിലൊക്കെ എടുത്താ മതി നല്ല മസാല ഉണ്ടാവുമല്ലോ
അതെ
ആഹ് അഞ്ചുള്ളി എടുത്തയാക്ക സൊയാബീന് എടുത്ത് അഞ്ചുള്ളി എടുത്ത്ക്കാണ്ട് ഒരു നാല് താ തക്കാളി ഉള്ളി എടുത്താത്ത അത്രയും തോന കായായ രസല്ല
അതെ
ഒക്കെ പാട ഒരുള്ളി കൂട്ടാനാവും കൊറച്ച് ഇവിടെ ഇല് നല്ലോ മധുരോ
മം
എന്തിന്
അല്ലേ ഒരുപാട് ഉള്ളിയാവുമ്പോൾ മധുരം വെക്കും
ആ ഹ്ആഹ് ഒരുപാട് ഉള്ളിയകുമോ മധുരം വെക്കും മ്മള അതില അങ്ങനെ ചെറുതാക്കി പീസ ആക്കി അരിഞ്ഞു കാണ്ടേയും കൈനത് ഇരുമ്പും ചട്ടിയില് വാട്ടിയ നല്ല രസ
അതെ
ഉള്ളി തക്കാളി കുറച്ച് ഇരുമ്പും ചട്ടിൽ വാട്ടിക്കാണ്ട് ഇവിടെ ഞാനൊക്കെ വെക്കണെ കാട് തോണ്ട എന്റെ ഹസ്ബൻഡും എന്റെ മൂത്തച്ഛനൊക്കെ വെക്കണങ്ങനെ തിന്നലില്ല കാരണം ഓന് മുത്തച്ചന കാറ്റ കാറ്ററിങ്ങ് പണിയൊക്കെയാണ് അപ്പൊ പിന്നെ കാക്കഎന്തെിലൊക്കെ കൊ
ആഹ്കാറ്ററിങ് ഉണ്ടല്ലേ പിന്നെ പറയണ്ടാ
ആഹ് പറയണ്ട നിങ്ങൾക്ക് ചോറൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്തോണ്ടി
ആഹ് ഓഡർ ചെയ്യാം ഓർഡർ ചെയ്യാം
ണെങ്കിൽ കല്യാണം പരിപാടി മലപ്പുറത്തക്കൊക്കെ വരുമ്പോളേ കല്യാണം പരിപാടിയൊക്കെ ഉണ്ടെങ്കിലോ ഓർഡർ ചെയ്തൊണ്ട് ഇവിടെ വരും പണ്ടരയാളാണ് കാരണം കല്യാണപ്പണിക്കൊ മഞ്ചേരിൽ കൂടി എല്ലോടത്തും കൂടി പോണ ആൾക്കാര ഓഡിറ്റോറിയത്തിൽ വക്കാൻ പോണ ആൾക്കാരാ
അതെ അതെ അതെ നോക്കാം നോക്കാം അപ്പൊ ഇത് ഇങ്ങനെ വാട്ടീട്ട് എന്ത് ചെയ്യും
അത് സാദാ വാട്ടിട്ട് പിന്നെ ചതവൊക്കെ ഇടുക ചതവ് ഇട്ടിട്ട് നമ്മൾ ഉ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയേ
മം മം
അത് മൂന്നുകൂടി തൊടിച്ച് ചതച്ചിട്ട് അത് എന്താ പറയാ വാട്ടി നല്ലോ വാട്ടണം നല്ലോ വാട്ടിയിട്ട് പിന്നെക്ക് മസാലകൾ ഇടുക പൊടികളെ
അതെ മസാല മല്ലിപ്പൊടിയൊക്കെ ഇടുവോ
ഓ മല്ലിപ്പൊടിഇടും കുറച്ച് കായം ഉണ്ടണമെങ്ക മല്ലപ്പൊടി ഇടണം ഞമ്മള്
ആഹ് അതെ
മല്ലി മല്ലിം മൊളകും മഞ്ഞളും കൊറച്ച് കുരുമൊളക് പൊടിയും പിന്നെ അങ്ങനെ പൊട പൊടിച്ച പൊട ബിരിയാണിക്കും ഇതിക്കും പൊടിച്ച പൊടി ഇണ്ടാവൂല്ലേ
ആഹ്
ആഹ് ഇത് പിന്നെ ആ എല്ലാം ഇട്ടിട്ട് തൈരും സുർക്ക എല്ലാം പർന്ന് ഇടാ ഇങ്ങൾക്ക് കൊഴച്ചിട്ട് പിന്നെ ചോറ് ദമ്മിടാ തൾപ്പിച്ചൂറ്റിക്കാണ്ട് അയ് ആഹ് മസാലേക്കിടാ കോഴും കൂട്ടി കൊയ്ച്ചിക്കാണ്ടേ
ഇത് ചോറ് വേവിച്ച് മാറ്റി വെക്കല്ലേ ചെയ്യുന്നേ
ചോറ് വേ ഈ മസാലമ്മള് കൂട്ടിങ്ങനെ വെക്ക ഈ കോഴി പച്ചക്കോയൊക്കെന്നായി റ്റ് കൂട്ടി വെച്ച്ട്ട് അയ്ന്റെ മേലക്ക് തൾപ്പിച്ചൂറ്റിയ ചോറ്ട
ഈ നമ്മള് തെളപ്പിച്ചൂറ്റിയ ചോറോ
ആഹ് ഞമ്മളാദ്യം ഈ നല്ല തളക്കാനൊരു കുട്ക്കേല് വള്ളം വെക്ക ന്നട്ടാ കുട്ക്കീല് വള്ളം തൾച്ചിട്ട് അയ്ക്കാ ആ വള്ളത്ത്ക്ക് കൊർച്ചയ്ടഞ്ഞ്ട്ട് ഉപ്പിട ഉപ്പ്ട്ടിട്ട് ആ പിന്നെ അരി വെന്ത് വെരും ആ കൊർച്ച് നല്ലോണം വേവണ്ട ഒരു ആഹ് ദമ്മിടാല്ലതില്
പകുതി വേവ്
ആഹ് പകുതി വേവില് അഹ്പിന്നെ ഊറ്റിക്കാണ്ട് കോയീക്ക്ട്ട് വെച്ച്ക്കാണ്ട് പിന്നെ അടു പ്പത്ത് പോയ് ദമ്മ്ട അയ്ക്ക് പിന്നെ ഞമ്മള ഏലക്കിം പട്ടിം പൂവൊക്കെ പൊട്ച്ചത് ഇട ആ ചോറ്ക്കൂടെയ്
അതെ
പിന്നെ കൊ പൊന്നെ നെയ്യും സൺഫ്ലവറ്ണ്ടെങ്കില് അയ്ല് നെയ്യിലും സൺഫ്ലവർലും ഉള്ളിം ഉള്ളി ആദ്യം വാട്ടിക്കാണ്ട് കോര്യക്ക പിന്നെ അണ്ടി അണ്ടിപ്പരിപ്പും മുന്തിര്യക്കെ താക്ക കോര്യക്ക വാട്ടികാണ്ടേ ആഹ് ന്ന പിന്നെ അത് ല ചോറ് പൊട്ടിക്കുബോ അത്അയിന്റെ മേലക്കൂടങ്ങനെ വെതറ ണ്ടാക്കലലെ ബിരിയാണിണ്ടാക്കൽണ്ടോ?